ഓ.
ഹലോ.
കേക്കാവൊ
ആ കേക്ക്ന്നുണ്ട്.
ആ കേക്ക്ന്നുണ്ട് എന്താടി തട്ടും മുട്ടും കേക്കുന്നെ
അത് മഴ പെയ്‌ത്ട്ട്
മഴ പെയ്യ്ന്നാണോ തട്ടും മുട്ട് ച്ചാ അട്ക്കളെലായിരിക്കുന്ന്.
അത് ഷീറ്റ് ഷീറ്റിന്റെ മേലെ വീഴുന്നുണ്ട് അതുകൊണ്ട
നല്ല വെള്ളം വരുന്നുണ്ട് ആ ഹാ.
ആ അങ്ങോട്ട് മഴ പെയില്ലേ
ഇന്ന് ഇല്ലായിരുന്നടാ രാവിലെ ഉണ്ടായിരുന്നു ഉച്ചയൊക്കെ ആയപ്പം മ ഇല്ല നല്ല വെയില് ഓക്കെ ഇപ്പ ഇല്ലാട്ടോ ഇത്രയും നേരം വരില്ല നല്ല പരുവാ.
നല്ല മയേര്ന്നു ഇപ്പൊ കൊർച്ച് കൊർഞ്ഞിട്ട്ണ്ട് അപ്പൊ അതിന്റെ വെള്ളത്തുള്ളി വീഴുന്ന സൗണ്ടാ.
ആവം ഞാൻ വെച്ചു നീ എന്താ പാത്രൊക്കെ തട്ടി മറിക്കുന്ന
ചായുടി എല്ലം കഴ്
ചായൂടി കഴിഞ്ഞു മോളെ വിട്ടേച്ച് ഇങ്ങോട്ട് വന്നിരിക്ക ചായിം കുടിച് ഇനിപ്പോ വിളിക്ക്യാം പോവാറായി ആറ് മണിയാവുമ്പോഴത്തേന് കേറി പോണം.
ഓ ട്യൂഷന് പോവുന്നെ
ആ മദറസെല് മദർസെ പോയി. ഉം അവടെ എന്തായി മക്കളോക്കെ
ഇവടെ ഒരാള് കളിക്കാം പോയിന് ഫുട്ബോള് കളിക്കാം പോയി ഒരാള് ഇണ്ട് ഇവടെ എല്ലാവര്ക്കും
രാവിലെ രാവിലെ ആണ് ലെ ആ ഇവടെ വൈകിട്ട് ഉം കൊർച്ചു കോറച് പേർക്ക് രാവിലെയാ
ഏ ഇവടെ എല്ലാര്ക്കും രണ്ട് ഷിഫ്റ്റ് ആയിട്ടാ അഞ്ചു മുതൽ ഏ ആ അല്ലാ ര രാവിലെ തന്നെ അഞ്ചാം ക്ലാസ് മുതല് പ്ലസ് ടു വരെ ആറ് മണി മുതല് ഏഴര വരെ പിന്നെ അതിന്റെ ശേഷം ഒന്ന് മുതല് അഞ്ച് വരെ ഏഴരക്ക് ശേഷം എട്ടേ മു
ആ ഒമ്പത് മണി ആവുമ്പം സ്കൂൾലും പോണം അപ്പ വിത് ചായ കുടി ഒക്ക കഴിഞ്ഞോ
ചായ കുട്ച്ചിണില്ല കളിക്കാം പോയ ആള് വന്ന് എല്ലാരും ഒന്നിച്ച്
ആ ഞാനിപ്പം മോളെ ആക്കിട്ട് ബെഡ് ഇക്ക ഇല്ല ഇക്ക പിന്നെ ഇനിപ്പ പന്ത്രണ്ട് മണിക്കെ വരത്തൊള്ളൂ അന്നേ പിന്നെ ആള് ക യിക്കാൻ കാണത്തില്ല ആ മറ്റേന്ന് പറിമ്പം വരുമ്പഴത്തേന് നാല് മണി കഴിഞ് ഇടുന്ന് അന്നത്തെന എല്ലാരും കൂട കഴിക്കുന്നു ഇന്നപ്പക്ക പത്ത് മണിയാവും അപ്പൊ ഞാൻ പിന്നെ ചായ ഇട്ടുകുടിച്ചു
ഞാൻ പിന്നെ പൊതുവെ കുടിക്കാറില്ല ചായ
അതെല്ലേ ഇന്നിപ്പോ മേന്ന് പറഞ്ഞു മോള് പറയാ മച്ചി പാല് വാങ്ങിച്ചോണ്ട് വരണേ മോളെ മദ്രസയില ആക്കാൻ പറ്റുംന്നപ്പ അങ്ങനെ പിന്നെ പ ആഹ് ഇ ഇത്തിരി മേളിലോട്ട് പോയാൽ മതി നടന്നുകൊണ്ട ആഹ് നടന്ന വള്ള ദൂരേ ഉള്ള
ഓഹ് നമുക്ക് കൊറച്ച് ദൂര വണ്ടിയക്കും
വണ്ടിക്ക് പോണം അല്ലേ ആഹ്
ആഹ്
പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ അല്ലാതെ
നല്ലതന്നെ എന്താ സ്പെഷ്യല കട്ടൻ ചായക്ക എന്തെങ്കിലും
സ്പെഷ്യൽ ഇല്ല പിന്നെ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു പിന്നെ എന്തോ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ഒരു ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട വന്ന അതിന്റെ അകത്തു ക്രീമൊക്കെ ഉള്ള എന്ത ഒരു ബിസ്കക്കറ്റ്
അപ്പൊ ഇന്ന് അത് തന്നെ വേണം അത് എന്റെ ഫേവറേറ്റ് ആണ് എനി ക്കതുകൊണ്ട് അത് തന്നെ വേണം അത് മേടിച്ച പിന്നെ അത് മേടിച്ചുണ്ടോന്ന് വെ വരുമ്പോ ചായയും ചൂടാക്കി കൊടുത് സ്പെഷ്യല ആായിട്ടൊന്നും ഇല്ല എന്നും വേണല്ലോ സ്നാക്സ് കൊടുത്ത വിടും
ആഹ്
സ്കൂളിൽ അത സ്പെഷ്യല ആയിട്ടൊന്നും എടുക്കാറില്ല അങ്ങനെ എന്തൊക്കെ അല്ലാതെ പേടിച്ച ാവിലെ ഒന്ന് കൊടുത്തു വിടും
ആണോ
ഞാനിങ്ങനെ ഒരു ജോലിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാ വിളിക്കാന്ന് വിചാരിച്ച അതാന്ന് വിളിക്കാൻ പറഞ്ഞു
ആഹ്
ആഹ് വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത വെറത
ഇല്ല വെറുതെ വീട്ടിലിരിക്കുന്നു
ബോറടിക്കത്തില്ലയോ
ബോറ് വീട്ടത്തെ പണിയെടുത്തങ് ഇതാക്കും പിന്നെ ഇങ്ങനെ
സ്കൂളിൽ പോയി കഴിയുമ്പോ
ആഹ് അവര് പോയ ശേഷം പിന്നെ അപ്പുറത്തന്ന് കസനെല്ലാം വരും പിന്നെ കുറച്ച് വർത്താനം പറയും പിന്നെ അപ്പറം ഇപ്പറല്ലും പോകും അങ്ങനെ
ആഹ് അന്നാല പിന്നെ കൊഴപ്പമില്ല ആഹ് ഉണ്ടെങ്കി കുഴപ്പല്ല കാര്യം പറഞ്ഞിട്ട് നിക്കൊക്കെ ബോറടിക്കും.
ആഹ് ഇങ്ങള് വർക്ക് ചെയ്യുന്നുണ്ടോ?
ഇല്ലെടാ ഒന്നുല്ല വെറുതെ ഇരിക്ക അതല്ലേ ഞാൻ ബോറടിക്കുമോന്ന് ചോദിച്ചേ?
ബോറടിക്കുന്നുണ്ടാവുല്ലേ?
ചോറ് കൊടുത്ത് വിടാ മോക്ക് ചോറ് കൊടുത്തു വിടുന്നുണ്ട് അവള് ഒമ്പത് മണിക്ക് പോവണം. അപ്പൊ അതിന് മുമ്പേ അടുക്കളയിലെ കാര്യങ്ങൾ കഴിയും.
വണ്ടി അങ്ങനെത്തന്നെ പത്ത് പണിയകുമ്പോത്തേക്ക് ഫുൾ പണിയും കഴിഞ്ഞ്.
പിന്നെ അടിച് നനക്കുന്നു അങ്ങനെയൊക്കെള്ള കാര്യങ്ങള്. ഒള്ളു അതൊക്കെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴക്കും അതൊക്കെ കഴിയുമേ? അതാ പിന്നെ മോള് വരുമ്പോ മൂന്നേ കാലാവും.
ഒരാളേ ഒള്ളൂ ആണോ?
അവിടെ രണ്ട്, രണ്ടു പേര്ല്ലേ?
അവിടെ രണ്ടു പേരോ?
ആഹ്
രണ്ട്മക്കളാ? ആൺ മക്കളാ?
അല്ല, ഒരാള് മോനും, ഒരാള് മോളും.
എളയാള് മോള്.
ആഹ്
മൂത്താള് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോഴ, മോന് ആരുടെ ഫാനാ? ആരുടെ ഫാനാ, മെസ്സി ഇവിടെ മോ മോള്, കേക്കണ്ട ഇവിടെ, മോള് റൊണാൾഡോ.
ഏ
കുറ്റം, ആഹ്, കുറ്റം പറയാൻ പറ്റത്തില്ല. മോൾടെ വാപ്പയും മെസ്സി രണ്ടും. രണ്ടും കൂടെ അടിയാ.
ആഹ്, അങ്ങനെ മോൾക്ക്. അങ്ങനെ ആരും വേണം എന്നില്ല. പക്ഷെ ഇടക്ക്, ഇടക്ക് വാക്ക് മാറി കൊണ്ടിരിക്കും.
ആഹ്, ആഹ് ഇവിടെ റൊണാൾഡോ വിട്ട് ഒര്. ആഹ്, അത് മനസ്സിലാക്കാറായില്ല ല്ലോ? റൊണാൾഡോന്റെ ഒരു കളിയും ഇല്ല ഇവിടെ. എവിട, പോയാലും മറ്റേ കട്ടൗട്ടും പോസ്റ്ററും ഒക്കെ കാണുംപോ, എന്ത്. ഓ രാവേശമാ ഞാനനി. ക്ക ഇതൊക്കെ വിട്ന്ന് കിട്ടി , പറ പിന്നെ ഇപ്പോഴത്തെ കൊച്ചുങ്ങക്കെ ഒന്നും അറിയാത്തെ. ഞാൻ പറയാ, എനിക്കറിയാം ഒരു കാര്. ഒന്നിന്.
ഓ, എടക്ക്.
ഒന്നാം ക്ലാച്. ആഹ്, അതാ, അതാ ഞാൻ ഇക്കാട് ചോദിച്ചെ, ഇക്ക ഇതൊക്കെ എങ്ങനെ ഇക്ക. അന്നേരം പറയാ, അവർ ക്കറിയാം. ഞാൻ പറയും, എനിക്ക് ആകെ അറിയാം, ഒരു സച്ചിനെ അറിയാം, ഒരു സൗരവിനെ അറിയാം. ഫുട്ബോളിലെ ആരെ എനിക്കറിയത്തില്ല. ഞാൻ പറയ, ആഹ് ഇപ്പഴത്തെ പിള്ളേർ അങ്ങനെയാന്ന്.
ആഹ്, അവർക്ക് ഇപ്പ എല്ലാം അറിയാലോ? കളി കാണാനിരിക്കു വോ?
ഇക്ക കാണും. അവളും അതിന്റെ ഇടയ്ക്ക് പോയിരിക്കും. ഞാനില്ല നമ്മക്ക് അതിന്റെ എ ബി സി ഡി പോലും, അറിയില്ല. ആഹ്, അതെ, അതെ പിന്നെ എവിടെങ്കിലും ഗോളടിച്ചേന്ന്, പറയുമ്പോ വന്നൊന്ന്. എത്തി നോക്കിട്ടു ആരടിച്ചേ അത്ര ആഹ്, അത്രേ ഒള്ളു.
ഉം
കളി എന്ന് പറഞ്ഞ. എന്തൊക്കെ
ഇവര് ഇപ്പം കൊറവാന്ന്. പണ്ട് അതിനായിട്ട് ഇരിക്കല.
ആഹ്, അഹ് ഇപ്പൊ ആരും അങ്ങനെ ഇരിക്കത്തില്ല അധികം. പണ്ട് അങ്ങനെല്ല ല്ലോ? പണ്ട് ഇക്കായും പറയുന്നത് അവരുടെ വീട്ടിലൊക്കെ ഹാള് നിറച്ചാ, ഈ കളിയൊക്കെ ക്രിക്കറ്റും, ഫുഡ്‌ ബോളും ഒക്കെ ഈ, സമയത്ത് എല്ലാരും കൂടെ ഒരിടത്ത് ഇരുന്നല്ലേ? പണ്ട്.
എന്ന ഒരു ആവശ്യം.
എല്ലാരും ആഹ്, ഇപ്പോ എല്ലാം അവരവരുടെ വീട്ടിൽ. പിന്നെന്തോ മൊബൈല് മൊബൈല് ഉണ്ട് കാണാം മൊത്തം മൊബൈല്
ആഹ്
അങ്ങനെ പിന്നെ വേറെന്ത ഉണ്ടെടാ വിശേഷങ്ങളൊക്കെ
വേറെന്താ
വീട്ടില് വീട്ടിൽ എല്ലാരും ഒക്കെ ആരൊക്കെ ഉണ്ട്
വീട്ടില് ഞാനും ഹസ്ബൻഡും ആഹ് ഞാനും ഹസ്ബൻഡും മക്കളും
അമ്മയൊക്കെ അമ്മായും വാപ്പയും സഹോദരനൊക്കെ
ഉമ്മ വേറെ ഞാനേ വീടെടുത്ത് പോയതാ പിന്നെ എനക്ക് ഒരു അനിയത്തിയുണ്ട് അത് ഉമ്മന്റെ കൂടെ
ഉമ്മന്റെ കൂടെ ഉം കല്യാണം ഒക്കെ കഴിഞ്ഞോ
ആ അനിയത്തിന്റെ കഴിഞ്ഞു ഒരു മോൾണ്ട് മൂന്ന് വയസ്
ഉം ഇവ്ടെ ഞങ്ങള് മൂന്നു പേര് മാത്രം വേറേ ഇക്കടെ ഉമായും ബാപ്പായും മരിച്ചു ബാപ്പായ ആദ്യം മരിച്ചെ ബാപ്പ മരിച്ചു രണ്ടു വർഷം കഴിഞ്ഞ് പിന്നെ ഉമ്മായും മരിച്ചു ഞങ്ങള് മൂന്നു പേരും വേറെയാ
ആ സ്വന്തമായി വീട്ടെടുത്തെ
എന്താടാ ആ ആഹ് അതെ അതെ ആ ഇക്കാക്കടെ ജോലി ജോലിക്ക് പോന്ന ഭാഗത്തോട്ടങ്ങ് മാറി
ഓ
മറ്റേ പോയി പോയി വരാൻ ബുദ്ധിമുട്ടായിരുന്നു ഒന്നര മണിക്കു യാത്രയാ അങ്ങനെ ജോലിക്ക് പോവാൻ സൗകര്യത്തിന് അങ്ങാട്ട് അങ്ങ് മാറി മകൾ രണ്ടും ചേട്ടത്തിയ താത്തായെ താത്ത ആ തത്തടെ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് ഇപ്പോ ഉമ്മായും വാപ്പയും എന്റെ ഉമ്മയും വാപ്പയും അവരെടെ കൂട അവര് ഒരുമിച്ച അവരെല്ലാരും കൂടെ ഒരുമിച്ച് ഇത് ദൂരെയ ഞങ്ങള് താമസിക്കുന്നടത്തന്ന് പിന്നെ ഒരു അമ്പത് രൂപ അറുപത് രൂപ പോയിന്റുണ്ട്
ആണോ ഹസ്ബന്റീന് കൊറേ ആൾക്കാരുണ്ടോ അനിയന്മാർ
ആഹ് ഒരാ ഒരാൾ ആ് ആ ഒരാളുണ്ട്
അതെയോ ഒരു അനിയനെ ഉള്ളൂ പെങ്ങളൊന്നുംല്ല
പെങ്ങളൊന്നുല്ല ഇവര് രണ്ടു പേരേ ഉള്ളു അത് കല്യാണം കഴിഞ്ഞ് അത് ഒരു മോളുണ്ട് അവരും വേറെ കുടുംബത്തവരാ കുടുംബത്ത് അവര് താമസിക്കുന്നു ഹള്ളാ അങ്ങനെ എന്റെ ഒരു ജോലി ഒരു ഉടുപ്പ് തയ്ച്ച് ഇന്നലെ തഴച്ചത് ഒരു അബദ്ധം പറ്റിപ്പോയി ഇറക്കം എടുത്തത് ഇറക്കം എടുത്തത് നാലഞ്ച് കൂടി പോയി
ഓ അളവെടുത്തില്ല
അളവെടുക്കുന്നല്ലേ നമ്മൾ യോക്ക് വെട്ടി മാറ്റിയിട്ട് പിന്നെ താഴോട്ട് മുപ്പത് മതിയായിരുന്നു ഞാൻ എന്തോ ചെയ്യോന്നറിയോ ഓർക്കാൻ ന്നുപ്പത്തിയാറ് ഇത് ന്നുപ്പത്ത് അഞ്ചും തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ന്നുപ്പത്താറ് എടുത്ത് ഓർക്കുന്നില്ല അഴിച്ച് എല്ലാം കഴിഞ്ഞ് ഇട്ട് നോക്കിയപ്പോ ഫുള്ള് മുറ്ക്ക എന്താ പറ്റിയെന്നു ഒന്നും അറിയത്തില്ല പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പയ അബദ്ധം പറ്റിയ ആ ചുരിദാർ തയ്ക്കും ചുരിദാർ പൊറത്തിട്ടില്ല ഏഹ് എനിക്ക് തയ്ക്കും മോക്ക് മോക്ക് ഫ്രോക്കോക്കെ തയ്ക്കും. യൂട്യൂബില് നോക്കീട്ടേ. ഇല്ല ഇല്ല പൊ പൊറത്ത്ന്നൊന്നും എടുക്കത്തില്ല.
ആഹ് ബോറടിക്കുമ്പോ അതെല്ലാംരു വർക്ക് ചെയ്യലും ആയി.
ചെലപ്പം മോള്, പോയ ഉടനെ പെട്ടെന്ന് ആഹ് തയ്ക്കാനൊക്കെ കേറി അങ്ങിരിക്കും. പിന്നെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ അതിന്റെ പുറകിലങ്ങിരിക്കും.
ആഹ് ഇരുത് ഇരുന്ന പിന്നെ ഒന്നും അറീല്ലല്ല അങ്ങ് പോവൂല്ല.
ആഹ് അതെ ഞാൻ പിന്നെ എന്തേലും. തുണിയൊക്കെ വേട്ച്ചൊക്കെ എനിക്കൊരു ഉടുപ്പ് തയ്ക്കും. അതിന്റെ ബാക്കി മോക്ക് ഫ്രോക്ക് തയ്ക്കും. യൂട്യൂബിൽ നോക്കിയാ ഇപ്പ എല്ലാം. അതൊക്ക അറിയാലോ വരയ്ക്കാനും വെട്ടാനും. അപ്പ അങ്ങനൊക്കങ്ങ് ചെയ്യും.
ഞാനും അതുപോലെ എന്റെ ആവശ്യത്തിന് തൈക്കും. പക്ഷെ ഇപ്പം വീടെടുത്തേന് ശേഷം വീട്ടിൽ മെഷീനില്ല. അപ്പാദ്യം തറവാട്ടിലേര്ന്നു. ഇപ്പന്തെങ്കെ ആവശ്യണ്ടെങ്കി അങ്ങോട്ട് പോവണം. അതോണ്ട് പിന്നെ മടിച്ചിട്ട് പോവില്ല.
ആഹ് ന്നാ ശരിയെടാ.
ആഹ്.
ഓക്കെ.
ഓക്കെ.